ആഹ് എന്തെയ്യണ്?
കെടക്കുന്നു.
ഏഹ് ഒറങ്ങാൻ സമയായോ?
ഇല്ലാ
അപ്പ എപ്പഴാ ഒറങ്ങ്ന്ന്?
ഒറക്കം വരുമ്പോ
ഓഹ് ഇൻക്കെന്താ നേരെ സംസാരിക്കാനറിയില്ലാ?
ഇല്ലാ
അതെന്താ?
അതറിയില്ലാ
ഓഹ് അയിക്കോട്ടെ. ഇക്ക്‌ ദേഷ്യം കൂടീട്ട്ണ്ട്ലേ
ഇല്ല
ഞാൻ എപ്പഴും ഇങ്ങൻ തന്നെയല്ലേ
അല്ല
ന്നേ
ചെയിഞ്ചായിട്ടുണ്ട് കൊറെ
ഏഹ്
ചെയ്ഞ്ചായിട്ട് ഇണ്ട്
ആഹ്
ആഹ്
മ്മ്
ആഹ് ലാസ്റ്റായിട്ട് ഏത് മൂവിയാ കണ്ടേ
ലാസ്റ്റായിട്ട് ഏതാണ് മറ്റേ കറുപ്പ് സൂര്യന്റെ നീയോ
നീ ഇണ്ടായിരുന്നോ
ഏഹ് ആഹ്
അത് എങ്ങനെ ഇണ്ടാരുന്നു
അതൊക്ക നന്നായിട്ടുണ്ട് പൊട്ട മൂവി അതില് ദൈവത്തിന്റെ കഥ ദൈവം വര്ണു ദൈവം പോണു ദൈവം വേണോ ദൈവം ഓഹ് ആര്
സൂര്യാ
സൂര്യാ സൂര്യ കറുപ്പസ്വാമി എടക്ക് വരും എടക്ക് പോവും നല്ല തെ റ്റ് ചെയ്യ്ണവരെയൊക്കെ പിടിക്ക്യാ
ആഹ്
എന്നിട്ട് തെറ്റ് ചെയ്യാണ്ടാക്കാ
ഓഹ്
അങ്ങനെ തമിഴന്മാർക്ക് ഇഷ് ടപ്പെടും നിനക്ക്യൊക്കെ ഇഷ്ടപ്പെടും നീ തമിഴത്തിയല്ലേ അവോണ്ട് കൊഴപ്പല്ല
ആഹ് നീ കണ്ട് ഞാൻ തമിഴത്തിയാണെന്ന്
ആഹ്
നീ വല്ല്യ മലയാളിയല്ലേ
ആഹ് അതെ
ഓഹ്
ഉം
ആയിക്കോട്ടെ
ഉം
ബണ്ണി കണ്ടില്ലേ മൂവി പുതിയത്
ബണ്ണിയൊക്കെ
കണ്ടീല്ലാ അല്ല പഴയത് പുതിയതായി അങ്ങനെയല്ല പഴയെത് ഇടുന്നില്ലെ ഇപ്പൊ ടിയേറ്ററ്ല്
ടിയേറ്റർ അല്ല തിയേറ്റർ
ഓഹ് ശരിസേട്ടാ ബി എ ഇംഗ്ലീഷ്
തിയേട്ടർല് ഇട്ടു ഞമ്മള് പോയില്ല
വൈ?
വയ്യാ
ഓഹ് കൊറേ ലൈക്ക്യക്കെ ഇണ്ടായിനല്ലോ
ഞാനാ
ഉം വേണോ
ആഹ്
അതെ ഫുള്ളാറ്റിറ്റ്യൂഡരേ ഫുൾ സിംഗ്ൾ വീഡിയൊ പിന്നെജിമ്മ് പിന്നെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനങ്ങനെ കാണണ്ടേഞാനേ കാണണ്ടേ?
ഉം ഉഹ് ഉം ഉം ഉം
പിന്നെഎല്ലാർക്കും സുഖല്ലവ്ടെ?
ഓ അവിടെയോ?
ഉം കൊഴപ്പൊല്ല
ഉംഹ് ആര് വന്ന് പുതിയ പ്രൊപ്പോസ്സലാര് വന്ന്
ആരാവന്നത് നോക്കട്ടെ ആവന്നത് ആഹ് അന്ന്കുമ്മാട്ടിക്ക് വന്ന്പിന്നെ
കുമ്മട്ടിയൊആര്?
ആഹ ആരെന്നും എനിക്കറിയില്ല കറക്റ്റ്ആയിട്ടൊന്നഅറിയില
ഏഹുമ്മാട്ടിക്കെങ്ങനെമൂന്നെണ്ണം വെന്നെ
എന്റെ ചേച്ചീന്റെ രണ്ട്ഫ്രണ്ട്സ് അങ്ങനെ. പിന്നെ ഒരാള് കൊട്ടാൻവന്ന്ട്ട്
കൊട്ടാംവന്ന്ട്ട് പേര് ചോദിച്ചോ?
കൊച്ചനെ ആ ക്രാഷായിങ്ങനെ
എന്നിട്ട് നീ ഐഡികൊടുത്തോ?
അത് കൊട്ത്തില്ല
പിന്നെ എങ്ങനെയാ?
എനിക്ക് റിക്വസ്റ്റ് വന്നു
എന്ന പോവാ തിരിച്ച്ഫോളോയ്തു
ഞാനാല്ലാവർക്കും ഫോളോടിക്കും അപ്പോ അങ്ങനെ എനിക്ക് മെസേജ് അയച്ച പറഞ്ഞു പറ്ഞ്ഞു
ഫോട്ടോ ഫോളോഅടിക്കുന്നു ഉംഹ് ഇതൊക്കെരുകാര്യണ്
കണ്ണികണ്ട പെമ്മ്പിള്ളേർക്കൊക്കെ ഫോളോഅടിക്കുമ്പോ അഴഞ്ഞാൻ പറയണ്ടാവല്ലോ ആഎൻക്കിഷ്ടമുള്ളത് ഞാനുംഫോളോടിക്കും നീ ഊള അല്ലേൽ പറയോ ഊള അല്ലെന്നു ഞാൻ കാണണല്ലേ സേവാക്കി വെക്കാത്തതാ എല്ലാം ണ്ടാവും ഫോളോഡ് ബൈ ഡാഷ്
അത് നമ്മള്ളെഫാൻസ്ആയൊണ്ട്
ഉഹും തേങ്ങഫാൻസ്‌ ഫാരിസുംകൊണ്ടിരുന്നോ
ഇടുന്നഫോട്ടോസൊക്കെനല്ലറീച്ച്
ആഹ് നല്ലതാ റീച്ചയക്കൊഅയിന്
ഉം അതന്നെപറണത്
ഓഹ് ആയിക്കോട്ടെ
ഇനി അടതാഴ്‌ച ഫോട്ടോ എടുക്കാൻ പോണം
ആവാലോ
ആഹ്
ആഹ് നല്ലതാ ആയിക്കോ
ഉം അപ്പ നാളെന്താ പരിപാടി ബെർതെ ഇരിക്കല
നാളെ നമ്മള് ഇങ്ങനെ ഇരിക്കും ഗെയിം കളിക്കും കെടന്നൊറങ്ങും
വെരിഗുഡ് അപ്പോ നിനക്ക് പഠിക്കാണൊ ഒന്നുല്ലേ.
എന്താപ്പപഠിക്ക
ഉം ആഹ് സുഖല്ലേ
എന്ത് സുഖം ഇങ്ങനെ പോണു
ഇങ്ങനെ പോണതെ ഒരു സുഖലെ
ഉം
ഉം ഓണം വന്നിട്ട് ഓഗസ്റ്റ് ലാസ്റ്റല്ലേ
ഞാനല്ലല്ലോ ഓണം നടത്തുന്നത്
കാലൻഡ്രോക്കെ നോക്കാ നോക്കണം വല്ലപ്പോഴും
നീ എന്ത് നീ നീ ഇവിടത്തെ ഈ വടനൂരിനല്ലേ ജനിച്ച് പിന്നെ വലിയ ഒരു വലിയ സ്ലേങ്ങോക്കെ മാറ്റി സംസാരിക്കുന്ന്
നീയേമിന്നാണ്ടിരിക്കെ എടയ്ക്കൊക്കെ അങ്ങനെയൊക്കെ വരും നീ എവിടെയോ പോയ പ്പൊ നിന്റെ സ്ലാങ്ങ് മാറില്ലേ അപ്പോഴോ എടക്കൊക്കെ മാറും നീമു ണ്ടാണ്ടരിക്ക് നീ അവിടൊക്കെ പോയിട്ടുണ്ടായിന്ന് അവിടെ കൊച്ചിയിലാണ് തോന്നണു അവിടെ
നമ്മള് കൊച്ചിയാണ് നമ്മള് സീനാണ്
പഴേ പ്രാന്ത്
നമുക്ക് അത് ഒന്നും ഇനിക്കറിയില്ല നമ്മള് സീന
ഉം സീന് തുപ്പും ഞാൻ മിണ്ടാണ്ടിരുന്നോ
ആഹ്
ഇനികി എപ്പോനോക്കിയാലും കാണേ എല്ലാ പെണ്ണ്ങ്ങളേയില ഫോള്ഡ് ബൈ ഫോളോഡ് ബൈ ഫോളോ ഡ് ബൈ
ശെരിയാ ഏതെങ്കി പെണ്ണുങ്ങള് നമ്മളെ ഫോളോ ചെയ്യാത്തുണ്ടെങ്കി പറയ് എനികറിയാത്തവനെ ഞാൻ ഫോളൊവെ ചെയില്ല
അപ്പൊ എല്ലാം അറിയാതിരിക്കോ
എന്നെ അറിയുന്നതിന് മാത്രം ഞാൻ ചെയ്യുള്ളൂ ഇല്ലാണ്ട് അറിയാത്തതിന് ഞാൻ ചെയ്യില്ല
അല്ല ഇത്പ്പ നിനിക്ക് എല്ലാ പെണുങ്ങളെ അറിയായിരിക്കും ഏഹ്
എന്നാ ആഹ് പറാഞ്ഞില്ല കൊറച്ച് സീനാണന്ന്
ആഹ് ആയിക്കോ സീനയിക്കോ നല്ലതാ
ഉം
ആഹ് അയ്യോയ്യോ
ഉം
ഇന്നെ അവിടെയൊക്കെ ഫ്ലക്സൊക്കെ അട്ച്ചുണ്ട് പറയിണ്ടേന്നു. റൊണാൾട. ഉണ്ട്.
റെണാൾഡേന്റെ വെച്ചു, മെസ്സിന്റെ വെച്ചു, നെയ്മറിന്റെ വെച്ചു.
ഉം ഞാൻ കണ്ടേ, കണ്ടേ.
എങ്ങനെ?
എങ്ങനെ കണ്ടേ ഞാൻ വീഡിയോ വീഡിയോലു അവള് വരില്ല. എന്നോട് പറഞ്ഞ്. എന്റെ ഫ്രണ്ട് അതിലേ വന്നേ. അപ്പ അവള് പറഞ്ഞ് അവടെ ഇങ്ങനെ. കൊറെ ഫ്ലക്ക്സ് ഒക്കെ കണ്ടായിരുന്നു ആഹ് ഇവിടെ ഉള്ളൊക്കെ ഉണ്ട്. ഗേൾ ഫ്രണ്ട്.
അയിനേ മെറ്റ്
പനങ്ങാട്ടില്ലേ, അവളൊന്നും അല്ല. അവളെ അന്ന് പറഞ്ഞ് പിന്നെ ഞാൻ അയാളു ആയിട്ട് മുണ്ടില്ല.
നല്ലെത് ചെയ്താ പിടിക്കില്ലേ.
അവള് എന്നെ എന്തൊക്കെ പറഞ്ഞു ഞാൻ ഒന്നും പറയണില്ല എനിക്ക് ആരിം വിശ്വാസില്ല.
അവള് നിന്നെ എന്തൊക്കെ പറഞ്ഞാലും നീ ചെയ്തോണ്ടല്ലേ പറഞ്ഞേ.
അതല്ലാണ്ട് വേറെ പറഞ്ഞ്ട്ട്ണ്ട് അത് നിനക്കറിയില്ലല്ലോ മിണ്ടാണ്ടിരിക്ക് മൊ ഇപ്പ അറിയാണ്ട് നീ അവളെക്കുറിച്ച് അങ്ങനെ ന്യായീകരികണ്ട.
ള്ളൊന്ന് പറഞ്ഞു. അപ്പോളേക്ക് അത് എനിക്ക് പിടിക്കാണ്ടായി.
അത് ആഹ് നിനക്കില്ലേ ഒര് ഇത് മാത്രേ അറിയുള്ളൂ വേറൊന്നും അറിയില്ലല്ലോ മിണ്ടാണ്ടിരിക്ക്. നീ എങ്ങനെയോ കരുതിക്കോ. എനിക്ക് കൊഴപ്പൊന്നും ഇല്ല. എനിക്കറിയ. ഞാന് എന്ത് തെറ്റിയ്തെന്ന് നിനക്ക് അറിയാ അല്ലാണ്ട് ആവശ്യല്ലാത്ത പറഞ്ഞു നടന്നവന്റെ കാര്യോക്കെ അറിയാ. അവള് എന്റെ എന്റെ മുമ്പർത്തന്നെ കരഞ്ഞു പറഞ്ഞിട്ട്ണ്ട്, അത് നിനിക്കറിയിലല്ലോ മിണ്ടാണ്ടിരി.
എന്ത് കരഞ്ഞ്?
ഉം ആഹ് ചോയിച്ചോക്ക് പോ ഈ എടേല് സംസാരിച്ചു. പറഞ്ഞില്ലാ, അപ്പൊ.
എന്ത്?
ആക്കണ്ട് പറഞ്ഞിട്ട് ണ്ടെ, എല്ലാം അറിയാം.
ആഹ് എന്താ അറിയന്താ.
ആഹ് അറിയണ്ടാ. എനിക്കെന്തു പോയി. ഞാൻല്ല ഒന്നുല്ല ഞാന് ആരുഅല്ല.
ഉം
ഉം, അതാ നല്ലേ ആരിന്റെ ആരു അല്ലാത്ത്
ഉം ശെരിയണ്
അതെ, ഇങ്ങനേ പോവാ.
ഉം
ആഹ്.
നിന്റെ അമ്മയെ അപ്പനെക്കെ നോ. അല്ലാ അമ്മയപ്പെന്റെ നോക്കണ്ടാവശ്യമൊന്നുല്ല. നീയേ നോക്കിട്ടുണ്ടാവും. ആരുടേലും നോക്കി വെച്ചിട്ടുണ്ടാവും. ആഹ് തമിഴിനോ?